ഹലോ ആഹ കേക്കാവോ? ആഹ കേക്കാം.
സുഖായിട്ടിരിക്കുന്നോ?
ഹലോ ആഹ ആഹാ പണിയെല്ലാം തീർന്നോ ജോലിയെല്ലാം തീർന്നോ
കഴിഞ്ഞ് കഴിഞ്ഞു ഇപ്പം ആഹാരമൊക്കെ കഴിച്ചിട്ട് ഇവിടെ ഇരിക്കുവായിരുന്നു കുഞ്ഞുവായിട്ട്
ആഹ് കുഞ്ഞാളാണോ
ആഹ് ചെറിയാളാ
ആഹാ യു കെ ജി ലാണോ ആഹ് ഇന്ന് പോണ്ടായിരുന്നോ സ്കൂളി
ഇന്ന് ഇന്ന് ഇന്ന് പോയില്ല ഇയാൾക്ക് ചെറിയൊരു പനി ഉണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ്
ആഹ് ഇവിടെം ഇവിടെം രണ്ടു പേരുണ്ട് ഒരാൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലും ഒരാൾ ബാലവാടിലും പോകുന്നു
ആഹ് ആഹ്
ആഹ് പോയിട്ടൊണ്ട്
മൂന്ന് മണിയാകുമ്പോ ഇളയാള് വരും
ആഹ് അകലവടി മൂന്ന് മണി വരെയ ഉള്ളൂ അല്ലേ?
ആഹ് മൂന്നര ആവുമ്പോഴത്തേക്കും നമ്മള് അതിന് മുമ്പ് ചെല്ലും മൂന്ന് മണിയാകുമ്പോൾ വിളിക്കാൻ പോകും.
ആ അടുത്താണോ അംഗൻവാടി അടുത്താണോ
ആ അതെ കുറച്ചു ദൂരം പോയാൽ മതി ഒരു അഞ്ച് പത്ത് മിനിറ്റ്ൻറ നടത്തേള്ളൂ.
ആഹ്
ആ ഉച്ചക്കൽത്തേക്ക്. മഴയാ ഇതുവരെ ഭയങ്കര മഴയായിരുന്നു ഇപ്പ ഒന്ന് തെളിഞ്ഞു നിപ്പുണ്ട്.
വെയിലായിട്ടില്ല മഴ ഒന്ന് തോർന്ന് നിപ്പുണ്ട്.
നല്ല മഴയായിരുന്നു.
ആ അല്ലെ
ഉ നല്ലങൾ
പിന്നെന്താ ഉച്ചക്കത്തേക്ക് സ്പെഷ്യല്.
നിന് സ്പെഷ്യല് ചൂട മീൻ കിട്ടിയായിരുന്നു ചൂട മീന ഉണ്ടല്ലോ?
ആഹ് ഇവിടെയും ചൂടയാ കറിയും വെച്ച് ഫ്രൈയും ചെയ്തു
ആ ഇവിടെ അത് തന്നായിരുന്നു. കറിയും തേങ്ങ അരച്ച് കറിയും വെച്ച്. ഇച്ചിരി ഫ്രൈ ചെയ്ത്. പിന്നെ ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു അതും തോരനാക്കി
ആഹ ഇവിടെ തോരന് വേണ്ടി ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തോരനാക്കിയില്ല. ഇതുപോലെ തന്നെ കറിയും തേങ്ങ അരച്ച് കറിയും വെച്ച് വറക്കുകയും ചെയു
ആഹ് ആവുമ്പോ നമുക്ക് തേങ്ങ അരച്ച് കറി വെക്കാനല്ലേ പറ്റത്തുള്ളൂ.
ആഹ് അതെ
പിന്നെ നമ്മള് ഉ അല്ല നമ്മ ഇന്നെ ഇങ്ങനെ.. പീരവറ്റിക്കാലോതേങ്ങ ചതച്ചിട്ടിട്ട്
ആഹ് ആഹ് ആഹ്
ഉം
എങ്ങനൊ അത് ചെയ്യുന്നത് ന്ന് പറയാമോ?
അത് നമ്മുടെ തേങ്ങ ചിരവി എടുത്തിട്ട് നമുക്ക് അതിനകത്തോട് ഇഞ്ചിയും. വെളുത്തുള്ളി ജീരകം ഉണ്ടല്ലോ?
ആഹ്
ആഹ് ജീരകവും ആഹ് ജീരകവും ആ പച്ചമുളകും എല്ലാം കൂടിട്ട് കറിവേപില ചിലര് മുളക് പൊടി ഇടും.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
അത് ഓരോരുത്തരുടൊ ഇതനുസരിച്ചരിക്കും ആ ടേസ്റ്റ് ആ മുളക് പൊടി ഇടും. ഇവിടെ മുളക് പൊടി ഇടത്തില്ല അന്നേരം കുരുമുളക് പൊടിയും പച്ചമുളകും. ആയിരുന്നു ഇട
ആഹ് ആഹ് മുളക് പൊടി ഇടുമ്പ വേറൊരു കളർ ആവുവായിരിക്കും ല്ലേ ചെറിയൊരു ഡഡിഷ് ഉം
അല്ലാതെ മഞ്ഞൾപ്പൊടിയുംഈ കുരുമുളക് പൊടിയും. പച്ചമുളകും ഇട്ട് ചതച്ചെടു എന്നട്ട് നമ്മൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചൂട ഉണ്ടല്ലോ ചൂട.
ആഹ്
വേവിക്കാൻ പറ്റും വേവിച്ചിട്ട് ഇവിടെ മുള്ള് കളഞ്ഞാ എടുക്കുന്നത് മോനും ഭയങ്കര ഇഷ് ഷ്ടായത് കൊണ്ടേ മുള്ളൊക്കെ കളഞ്ഞ് പയ്യേ
ആഹ കുട്ടികൾക്ക് കഴിക്കാൻ പറ്റത്തില്ലല്ലോ മുള്ള്.
ആ അതെ കളഞ്ഞപ്പോ വേവിക്കാൻ വെക്കുമ്പോഴത്തേക്ക് അതിനകത് ത്തിരി തോട്ടു പുളിയും കൂടി ഇടും. ഈ ചൂട ഗ്യാസള്ളതാണല്ലോ അപ്പൊ കുറച്ച് ആഹ് ആഹ് തോട്ടുപുളിയും പിന്നെ കൊച്ചുള്ളിയൊക്കെ ഉണ്ടെങ്കി കൊച്ചുള്ളി. ചതച്ചതും എല്ലാം കൂടൊ അതിനകത്ത്ഇട്. കുറച്ച് വെന്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും. നമ്മള് ഈ അരപ്പും കൂടെ തട്ട്
അരപ്പിടും ആ ആഹ പിന്നെ ഉപ്പ് നോക്കി റെഡി ആക്കി അങ്ങെ എടുക്കും. ക്കൊല്ലേ ഇത്രയേ ഒള്ളല്ലേ ആഹ് ആഹ് ഉം
കറിവേപ്പിലയോ കുരുമുളകോ അങ്ങനെ കടുകോ അങ്ങനെ എന്തെങ്കിലൊക്കെ ഒണ്ടെങ്കിൽ നമക്ക് ആ കാണി
സ്കൂളി ഇച്ചിരി വറുത്ത് കൊടുത്ത് അതും ഈ ഇത് മുള്ള് കളഞ്ഞാ കൊടുത്തത് കുഞ്ഞുങ്ങളായതുകൊണ്ട് കഴിക്കുമ്പോ പാടായിരി
ആഹ് ചെറിയ മുളളും കൂടല്ലേ
ഉം പിന്നെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടാ
ആ ഞാൻ രാത്രിയിലെ ഇപ്പ ചൂടെ അങ്ങനെ ഇങ്ങനെ ചെയ്യണമെങ്കിൽ രാത്രിയിലെ വേവിച്ചിട്ടെ മുള്ള് കളഞ്ഞെടു
കളഞ്ഞ് വെക്കും ഉം പക്ഷെ ഞാൻ എനിക്ക് ക്ക് വേവിച്ച് ഞാനങ്ങനെ കളയേം ചെയ്യും പക്ഷെ വേവി ക്കാതെയും എനിക്കിത് മുള്ള് കളയാൻ ഇച്ചിരി പെട്ടെന്ന് പറ്റും ആഹ് നമ്മുടെ തല വെട്ടിയ ഭാഗം കൊണ്ട് ഒരു കൈ കൊണ്ട് നല്ലപോലെ ഞെക്കി പിടിച്ചാൽ അതിങ്ങനെ രണ്ടായിട്ട് വരും വളർന്നേ അപ്പൊ ഞാനത് അങ്ങനെയും പെട്ടെന്ന് ചെയ്യും
ഇനി കിട്ടുന്ന സമയത്ത് അത് നല്ല ഇച്ചിരി നല്ലൊരു ചൂട ആയിരിക്കണം ചില സമയങ്ങളിൽ നമുക്കിടെ ചൂട ഒന്ന് ഒരു കഴു പിടിക്കാൻ പോലും
ഓ പിടിക്കാൻ പറ്റാത്തത് കിട്ടും അത് ശരി അങ്ങനെയുള്ളപ്പം വേവിച്ചെടുക്കുന്ന ആയിരിക്കും നല്ലത്
നല്ലതാണ് ഉം
പിന്നെ എല്ലാവാരും ആഹാരം കഴിപ്പൊക്കെ കഴിഞ്ഞോ
ആഹ് കഴിഞ്ഞു കഴിഞ്ഞു ചേട്ടൻ ഇപ്പം വന്ന് കഴിച്ചിട്ട് പോയി
ആഹ് വീട്ടില് ആരൊക്കെയുണ്ട്
വീട്ടില് ചേട്ടനും കുഞ്ഞും ഞാനമേ ഉള്ളൂ
ആണല്ലേ ആഹ് ഓക്കെ ബാക്കി വീട്ടിലെ പണികളെല്ലാം തീർന്നോ തുണി കഴുകലും ഒക്കെ
തുണി കഴുകല് കഴി രാവിലെ ഇട്ടായിരുന്നു അപ്പൊ നല്ല മഴയായിരുന്നു മഴ പെയ്തപ്പം അത് എല്ലാം വാരി അ അവിടെ അകത്തു കൊണ്ടിട്ട് ഇപ്പൊ വെയില് ചെറുതായിട്ട് വരന്ന് ഇപ്പൊ എല്ലാം തിരിച്ചു കൊണ്ട് വെളിയിലിട്ട്
ഞാനും ഇത് തന്നെയാ മഴ ഞാൻ തുണി കഴുകി അശയിലോട്ട് പരത്തി ഇട്ടപ്പഴത്തേക്ക് മഴ വന്നു അതപ്പ എല്ലാം വാരി ബക്കറ്റിനകത്ത് എടുത്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ വെയില് കണ്ടത് കൊണ്ട് ഒന്നെല്ലാം കൊണ്ട് പരത്തിയിട്ടിരിക്കുവ
ആഹ് മല്ലി
അപ്പഴ മഴയൊന്നും കേട്ടില്ല ആഹ്
മഴ പെയ്യുമ്പോൾ നമ്മള് ഈ തുണിയുമായിട്ട് കിടന്ന് പാടുപെടുന്നതാ
അതാ മിഷീനുണ്ടോ ഉം
ആഹ് ആഹ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്
ആഹ് ഇവിടെ മിഷനില്ല നമ്മള് കല്ലിലാ കഴുകുന്ന അപ്പൊ പിന്നെ അല്ല മിഷനാവുമ്പ കൊർച്ച് ഡ്രൈആക്കി തരുവല്ലോ അപ്പൊ ഒന്ന് കൊറച്ച് വെയ്ല് തട്ടിയാമതിയല്ലോ..
ആഹ് മതി കൊർച്ചു കഴിഞ്ഞോട്ടെ പക്ഷെ നമ്മ കൊറച്ച ന്നലും നമ്മുക്ക് കെട്ടാൻ പറ്റിന്നില്ലല്ലോ
ആഹ് മഴ ആയിർന്നു പിന്നെ മോൻ മോനാണോ അതോ മോളാണോ
അല്ല മോൻ
ഉം ആഹ് എനിക്കും രണ്ട് മോനാ പിന്നെ വെറുതെക്കെ ഇരിക്കുന്ന ടൈമിൽ എന്ത് ചെയ്യും ഹലോ എന്തോ കേക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്
എങ്ങനെണ്ട് രണ്ടാളും കുസൃതിയാണോന്ന് രണ്ടുപേരും
രണ്ടു പേരും നല്ല കുസൃതിയ രണ്ടുപേരുടെയും പ്രായം വല്യ വ്യത്യാസഇല്ലാതോണ്ട് എപ്പഴും അടിയ..
വ്യത്യാസവില്ല ചെറിയആളുകളാലെ.
ആഹ് ചെറിആള്കള.. ഒരാക്ക് ആറ് വയസ്സും ഒരാക്ക്ഇപ്പ ന്നാല് വയസ്സ് ഓഗസ്റ്റ്ആവുമ്പ ത്തൊടങ്ങും. അപ്പ അതുകൊണ്ട് ഭയങ്കര രണ്ടുപേരും ഇങ്ങനെ അടി ഒരാളൊരു ഒന്നെടുക്കും മറ്റെയാളത് കൊടുക്കത്തില്ല..
മാ താ ഒര് ആ ഏഴെട്ട് വയസ്സിന്റെക്കെ ഡിഫ്രൻസ് വരുവാണെങ്കി വല്യകൊഴപ്പംവരത്തില്ല.
ആഹ് അത് അറിയാല്ലോ ഇനി ചെലസമയത് ത്ത് നമുക്ക് തോന്നുവോ ചേട്ടനും അനുജനും തമ്മിൽ ഭയങ്കര സ്നേഹവാന്നെന്ന്. പഷേ ഇച്ചിരി നേരത്തേക്കേഒള്ള്..
അത് തനെ ഇവിടെ എന്റെ ഹസ്ബന്റിന് ന്റെ ചേട്ടന്റെ മോൻ ഇവ്ട്ത്തെമോനെക്കാളും ചെർതാ.. അയാള് അംഗൻവാടിയിലാ ഇയാള് യു കെ ജില് ചെലസമയത്ത് ട്ട് അയാള് ഇങ്ങോട്ട് വരികയും ഇല്ലെങ്കി ഇയാള് അങ്ങോട്ട് പോവേം ചെയ്യുമ്പം ഭയങ്കര സ്നേഹവ രണ്ട് വെരും..
ആഹ്
ആ എവി കൊറച്ചൊരു അഞ്ച്പത്ത് മിനിറ്റ് കഴിഞ്കഴിയുമ്പ അത് തീരും.
ഹ് ഹാ പിള്ളേര് ഹഹഹാ
പിനെ വീ വേണ്ടാതകെടക്കണ കളിപ്പാട്ടങ്ങളെല്ലാം രണ്ട്പേർക്കും ആവശ്യംവരും.
ആവശ്യം ആ അപ്പം വേണ്ട അത് വരൊന്ന് എടുത്ത് കളിക്കുന്നില്ലായിരിക്കും പക്ഷെ ഒരാൾടെ കയ്യിലതിരി ക്ക്ന്നാടുബോ മറ്റാക്ക് അപ്പ അത് വെച്ച് കളിക്കണം.. മ് ഇങ്ങനെന്നെ ഇവിടെയും.
അതാ അതൊക്കെഇച്ചിരി നമ്മള് ഏജ് ഇത്തിരി വ്യത്യാസഉണ്ടെങ്കി കൊറച്ച് വ്യത്യാസഉണ്ടെങ്കി കൊഴപ്പവില്ല.
മ്
ഉം അങ്ങനെ പിനെ..
പിനെ അ ഇവിടെ ഞാമാത്രേ ഒള്ളൂ. ചേട്ട്നും പിള്ളാരും പോയത്കൊണ്ട് ഞാൻ മാത്രേ ഒള്ളൂ. ഞാനാ കഴിച്ചില്ല ഞാൻ രാവിൽത്തെ ആഹാരം ജോലിയെല്ലാം തീർത്ത് കൊർച്ച് മുമ്പേയിരുന്നു കഴിച്ചത്.
ആഹ് അ
അപ്പഎനിക്കോണ്ട് ഒടനെ ഒരു വെശപ്പില്ലാത്തോണ്ട് ഞാൻ കഴിച്ചില്ല..
ഞങ്ങളിവിടെ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിയായ്പ്പകഴിച്ചു. കാര്യം രാവിലത്തെ ആഹാരം കഴിച്ചില്ലായിരുന്നു. രാവിലെ ഞങ്ങള് ഒരിടംവരം പോയാര്ന്നു അപ്പം പോയ ട്ട് വന്നിട്ട് പിന്നെ അവര് ചോറൊക്കെവെച്ചിട്ടാ പോയത്..
അപ്പപിനെ വന്ന് എല്ലാം ന്നമ്മള് എവിടെങ്കിലും പോന്നെങ്കി അത് ചെയ്തിട്ട് പോവുമ്പോ ന്നമുക്കത് അത്രയും ബുദ്ധിമുട്ടിയില്ല
ഇല്ലില്ല ഞാനങ്ങനാ രാവിലെ എണീക്കുമ്പോ തന്നെ ഈ മോനെ സ്കൂളി വേണമല്ലോ അപ്പ ചെയ്യുന്നെന്റെ കൂട്ടത്തി ചോറൊക്കെ തളപ്പിച്ച് മറ്റേ റൈസ് കുക്കറിലൊക്കെ എടു
ആഹ് ഞാനും അങ്ങനാ വെക്കുന്നത് രാത്രിയില് തെളപ്പിച്ച് വെ ക്ക്ന്നോണ്ട് ന്നമക്ക് രാവിലെ അത്രേം ജോലിഇല്ല ഇവടെ മോന്റെ ബെസ് ഒരെട്ടേ മുക്കാലൊക്കെ ആവുമ്പത്തേക്കും വരും.
ആഹ് ഇവ്ടെ എട്ട്മണിക്ക് വരും ബെസ്സ്
ഓ അപ്പ നേരത്തെ എണീക്കണവല്ലോ കുഞ്ഞ്.
മോൻ ഞാൻ അയാള് ഒര് ആ ഏഴേ കാല് ഏഴരൊക്കെ ആവുമ്പഴായിരിക്കും എണീ രാവിലത്തെ കഴിപ്പൊക്കെ കണക്കാ നമ്മള് കൊടുത്തുവിടുന്നെ കൊണ്ട് പിന്നെ കുഴപ്പവില്ല
ന്താ ഇവിടെയും ആള് കെ ജി ആയിരുന്ന സമയത്ത് കൊടുത്തു വിടായിരുന്നു ഇപ്പം നമ്മള് കഴിപ്പിച്ചാട്ട ച്ചിരി നേരത്തെ എണീപ്പിച്ച് എങ്ങനെങ്കിലും കഴിപ്പിക്കാൻ നോക്കു
വിഷമാ അവരെ വിളിച്ചുണർത്താൻ
അഹഹ കിടക്കന്ന കാണുമ്പോ തോന്നു ഇവേ ഇതുങ്ങളൊക്കെ ഇത്ര നേരത്തെ വിളിപ്പിക്കേണ്ട എണീപ്പിക്കേണ്ടാ
അതെ നമ്മളൊക്കെ സ്കൂള് പോകുന്ന സമയത്ത് പത്ത് മണിക്ക് പോയാൽ മതിയല്ലോ സ്കൂളില് ഉം എട്ട ട്ടരാവുമ്പോ കയും ഇങ്ങനെ വല്ലൻ പ
ഇപ്പഴത്തെ പിള്ളാർക്ക് അതിനനുസരിച്ച് പഠിക്കാനു ഉണ്ട് തോനെ പഠിക്കാനു ഉണ്ട്
ഓഹ് എടങ്ങറൊന്നല്ല
കേക്കാവോ ഹലോ
ആഹ് കേക്കാടാ കേക്കാം
അ ആഹ് പിന്നെ മോനെന്ത് പറയുന്നു
മോനിപ്പൊ ഇയാളന്ന സ്കൂളി പോയില്ലാരുന്നു ഞാൻ പറഞ്ഞില്ലേ പനിയാന്ന് പ്പൊ നാളെ ഇനിയിപ്പോ സ്കൂളി പോണം അപ്പോ ഇ ഇന്നലെ കൊടുത്ത ഹോം വർക്ക്
ചെയ്യുന്നുണ്ട് അ അ ആഹ് തന്നെ ചെയ്യുവോ തന്നെ ചെയ്യുവോ
ആഹ് തന്നെയിരുന്ന് ചെയ്തോളും കുഴപ്പൊന്നില്ല നമ്മള് എടക്കൊന്ന് ശ്രദ്ധിക്കണം അന്തായിട്ട് ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും
അതുമാത്രല്ല ചെയ്തോണ്ടിരിക്കുന്ന കൂട്ട കണ്ണ് തെറ്റിയ അപ്പോ തന്നെ എഴുതത്തില്ല മാറിയിരിക്കും
അത് പേടിയാ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പേടിയ ഹോംവർകൊക്കെ ചെയ്ത് പോയാ മാ നടിക്കും അങ്ങനെ
ശരി എങ്കി ഞാൻ വിളിക്കാവേ ശരി ആഹ് ശരി ശരി